ഹലോ ആഹ് കേക്ക്ണ്ട്
അന്ന് വിളിക്കാ പറഞ്ഞിട്ട് പോയതാണല്ലോ പിന്നെ വിളിച്ചില്ലല്ലേ? ആഹ് ഏഹ് ഓഹ് ആ പട്ടീനോട്‌ പട്ടീന്റെ അടുത്തന്ന് മാറിക് ആ പട്ടീന്റെ അടുത്ത് മാറിക്ക്
വെറുതെ പൈസട്ട് വരാ ഹലോ ആഹ് പറി അതെ അതെ വിളിച്ചില്ല.
ഹ
സി ആയി പോയി നീയും വിളിച്ചില്ല ല്ലോ ന്നെ
ഞാന് കൊറച്ച് ബിസിആയി പോയി ഉം ഉം അല്ല- അങ്ങനത്തെ ബിസ്-
നീ പോയിട്ടുവ കുളിച്ചിട്ടുവ ആഹ് ക്ലാസൊക്കെ കഴിഞ്ഞോ?
ഏഹ് ക്ലാസ്സാ ആ ക്ലാസ്ന്ന് ഇന്ന് ഉച്ചവരെന്നേള്ളൂ
അതെ
ആഹ്
അവിടെ
ഇവിടെ ക്ലാസ്ന്നുല്ല
ഹേ ഹേ ഹ് ഹ് ഇപ്പ വെറുതെ ഇരിക്കുമ്പോക്ക ഒന്ന് വിളിച്ചൂടെ?
വെറുതെ നീ ഫ്രീ ആവണോ ന്നില്ല എനിക്കറില്ലല്ലോ
ഞാൻ ഫ്രീയാ ഞാന്ന് ഫ്രീ ആയിരുന്നു
ആഹ്, അപ്പൊ മരിച്ചെയ്കെന്നെ ഫ്രീ ആന്ന്
ച്ചെക്കെശെരു ഒരു എല്ലാം കൂടി ഒരു ഒരുമണിക്കൂറിണ്ടഞാ കോളെയാ ബാക്കിള്ളസമയത്ത് ഫ്ര
ന
കൊർച്ച് ഫ്രീയാണ്ന്നർഞ്ഞാ ന്ന് ഫുൾ ഫ്രീ അല്ല.
ഉം
പുറത്തൊക്കെ പോയി കെർച്ചപ്പഴാ വന്നോ അം കുറച്ചൊക്കെ പോയ് കെർച്ചപ്പയെ മെല്ലേ വന്നോളും.
ആഹ്...
കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ട്ത്തെ കുളിയൊക്കെ കഴിഞ് വെറ്തെ ഇരിക്കുന്നു
ഞാനെന്താ? എല്ലാവരുണ്ട് ഞാന് ഹ് വന്ന് വൈ ക്ലാസെയ്ഞ് വന്ന്. ഫു ഡെയ്ച്ച് അപ്പൊ ഞാ ഞാൻ മാത്രണ്ടായിരുന്നെള്ളൂ റൂമില് പിന്നെ ഞാകെർച് ന്താണ് ഞാന് കെട്ന്ന് ഞാ ഒർക്കം വര്ന്നില്ല ന്നലെ രാത്രിയെ. ചെട്ട കിടന്ന് മൂന്ന്മണിക്കെ കെടന്ന്.
ഏയ് ന്നിട്ട് കളി ഇന്ന് ഇന്ന് രാവിലെ കളികണ്ടീല.
ഞാ കളിയെന്നും കാൺലില്ലാ.
ക്കങ്ങൻത്തെ വണ്ടില്ലാ ഞാ വരും ക്കൃപരിപാടില്ലാ.
ഉം....
പഷെന്നലെ, ഏഹ് ബ്രസീൽൻ്റെ കളി ൻക്കറീല ഞാ ഈ ബ്രസീൽൻ്റെ കളിൻക്ക് ണ്ടാവുമ്പേ ൻ ഒരു അറിവ് കിട്ടും ക്ഷെ ഞാൻ കാണൂല.
ആഹ് നിക്ക്ലിങ്കയച്ചരും കാണാൻ പറഞ്ഞിട്ട് പഷെ ഞാൻ കാണൂല.
കാ ന്താണ് കാണാത്തെത്.
അയ് ഇൻക്കറീലല്ലോ കണ്ടാ മനസ്സിലായെങ്കിലെല്ലെ കാണാൻ പറഞിട്ട് കാരൃള്ളു ൻക്ക് മൻസ്സിലാവൂല അപ്പ ഞാൻ കാണൂല ഒ റുതെരുന്നിട്ടെന്തിന് റ്റും കളഞ്ഞ് സമയം കളഞിണ്ട് ലോ.
ദാദെ അതെന്തെ ഇങ്ങക്ക് മാത്രം മനസ്സിലാവാത്തത് ന്നു.
ഇനിക്കറിയില്ല. ക്കിഷ്ടല്ല ആ ഒരു തിനോട്.
പിന്നെന്തിനോടാ ഇഷ്ടം സ്പോർട്സില്.
നോർമലി നിക്കിങ്ങനെ ഇതൊക്കെ ഫോണില് കളിക്കാ. ഗെയിംസ് കാണ പിന്നെ ഫുഡ് ഉണ്ടാക്കാ കഴിക്കൃ. അതെക്കെതന്ന പറയ് പ്പ ങ്ങനെ റൈഞ്ച് ഫുൾടേ റീൽസ് കാണാനിക്കിഷ്ടല്ല റെ നേരം റീൽസണ്ടിട്ട് ഭ്രാന്ത്ടിക്കും ചെല സമയത്തമ്മക്ക് നല്ലൻട്രസ്റ്റ് ആയി. കാണല്ലാണ്ട് പിന്നെ ൻക്ക് ൻക് ഏറ്റം ഇഷ് റ്റുള്ള പരിപാടിയാച്ചാ യം സംസാരിക്കാനാ ആൾക്കാരായിറ്റ്. വീട്ടിലാണേ ഞാൻ ഫുൾടൈം മ്മാടെപിന്നിലായിരിക്കും.
ഓ...
ഈ ഫോണെട്ക്കില്ല രണ്ടീസം വരെ ന്റെ ഫോണില് നൂറ് ശതമാനം ചാർജാക്കിര്ന്നത.
ഞാ റീല് നോക്കല് ദ് നെറ്റില്ല പ്പോ ഇപ്പൊ ഫൈജി അല്ല
ആ വീട്ടില് ക്ക് വൈഫൈ ണ്ട് പക്ഷെ ഞാന് കാണൂല. വൈഫൈ ണ്ടാമ്പോ എന്റെ നെറ്റ് ണ്ടാവല്ലോ ഓൾറെഡി ഞാൻ . റ്റ്ണ്ടാവും, പിന്നെ വൈഫൈണ്ടാവും, പഷെ ഞാ റീല് കാണൂല റീല് ഞാ നല്ല കൊറവാ കാണല്.
അതെ..
പിന്നെ കണ്ടെയ്ഞാ മ്മാടൈയ് ന്ന് ചീത്ത കേക്കെം ചെയ്യും ഇയ് ഫോണി കളിക്കാനാണെ പിന്നെന്തിനാ ഇങ്ങണ്ട് വന്നേ ചോയ്ക്കു പിന്നെ ചെല പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാ
ഉം കോളേയാനൊക്കെടുക്കുലെ
ഉം അത്യാവശ്യം കൊളെയാൻ മാത്രം രാത്രി
ചാ ന്നിട്ട്
കയ്ച്ചിട്ടില്ല ചോറും പരിപ്പ് കറിം പപ്പടം പപ്പടന്ന് പറയുമ്പോ ഏ ഉം ഇവിട്ന്നതാ ആ
ആ പിന്നവിടുന്ന് കഴിക്കുന്നേ
ചോറ് കഴിക്കണോ വേണ്ടയൊ ച്ചു മുന്നേ ഞാനൊരു പരിപ്പുവട കഴിച്ചിട്ടേയ് ഉച്ചക്ക് ഞാന് ഇന്ക് നല്ലവിശപ്പ്‌ണ്ടായിനി, അപ്പഞാ ഉച്ചക്ക് ചോറും ചോറും പരിപ്പറിം ഉരുളക്കെഴങ്ങിന്റെ അതായിരുന്നു എന്തൊ ഉപ്പേരിയൊ പോലത്തെന്തൊ സംഭവാര്ന്ന് പ്പ നല്ല വെശപ്പ്ണ്ടാര്ന്നു ഞാ പോയിട്ട് കൊറേ കഴിക്കേം ചെയ്ത് കഴിച്ച് രണ്ടീസം എനിക്ക് കണ്ടിന്യൂസായിട്ട് വറുവേന ഗ്യാസിന്റെ
ഇന്നലെ ഇന്നലെല്ലേ മിലിഞ്ഞാന്നല്ലേ നിങ്ങള കൂട്ടത്താടെ വിളിച്ച് അവനെ
ഇങ്ങനെ ഉം ആ ഞാൻ തന്നെ അത് ഞാൻ തന്നെ ആ ഞാൻ തന്നാളിച്ചേ ഹ് ഹ്ഹഹ
ആം പറഞ്ഞ് കേട്ടു സൗണ്ടേട്ടു അന്നിട്ട് പറഞ്ഞു നീ ആണെന്ന് പറഞ്ഞപ്പോ അവംപറ്ഞ് അല്ലാന്ന് പറഞ്ഞു
അല്ല ഞാന്തന്നെ
അതെ ഓ ഓ ഓ അവള് വിളിക്കാ വിളിക്ക വിളിക്കാ അതെ
നീയ പാട്ടാടിയതേ
ആഹ് എന്ത് പാട്ട് ഈയ് കേട്ടത്
ആ കേട്ട് ഹ്ഹ്ഹ് ഹ് ഹ് അല്ല ആര് വിളിക്കാ വിളിക്കാന്ന് പറഞ്ഞിട്ട്
ആഹ് വിളിക്കാ വിളിക്കാന്ന അവളെന്നെ പറ്റിച്ചു വിളിച്ചേയ്ല്ല കൊറെ നേരം വെയിറ്റ് ചെയ്തു ഞാന്
ആര്? ന്റെ കൂട്ടത്തിലള്ളാളൊ ന്റെ കൂട്ടത്തിലൊള്ളെ ഞാൻ ഫ്രീയാ ഞാന് രാത്രി ഞാപ്പഴേ തെരക്കന്നറയുമ്പോ പത്തേ മുക്കാല് ഒമ്പതരക്ക് ശേഷല്ല ഒമ്പതരക്ക് ശേഷ ഫ്രീയ ഞാൻ ഫ്രീയ്ല്ലാത്ത ഈ സമയാ പത്തര പത്തേമുക്കാല്
അ
ആ അത് കണ്ട പിന്നെ ഫ്രീ ഞാൻ എന്താ പിന്നെ ഏ് ഒരു മണിയൊക്കെ കഴിഞ്ഞാ ഞാന് പിന്നെ ഫ്രീയ്യ പക്ഷെ ഞാൻ കടന്നൊറങും.
ഓ
ഉം
ഞ ഇന്നലെ വെയിറ്റീത് വെയിറ്റീത് വെയ്റ്റീത് മത്യായി.
ന്നലെ?
ഇന്നലെ മിനിഞ്ഞാ ഇന്നലെ മിഞ്ഞാന്ന് ഇന്നലാണോ?
ആ മിഞ്ഞാന്നൊക്ക ഞാൻ ഫുള്ള് ഫ്രീ ആയിരുന്ന്. ആഹ്
ഇന്നലെ വിളിച്ചു മിഞ്ഞാന്നാ വിളിച്ചത് എന്റെ ഫ്രണ്ടിനെ?
ഇന്നലല്ല മിനിഞ്ഞാന്നാ തോന്നണ്.
മിഞ്ഞാന്നാണ് ല്ലേ മിഞ്ഞാന്ന് ആ ദിവസം എനിക്ക് ഇരുന്നിര്ന്ന് മ ആ എനിക്ക് ഇരുന്നിര്ന്നിര്ന്ന് മദ്യായി ന്ന്ട്ട് പറയണ എന്റട്ത്ത് പറയണേ ഞാന് സിനിമ കാണായിരുന്നൂന്ന്.
ഹ്ഹ്
അ എന്റെടുത്ത് പാറഞ്ഞിട്ട് പോയിക്കൂടെ ഞാൻ മിണ്ടാണ്ടെ പോയി ഞാൻ ഗെയിം കളിച്ചോണ്ടീരിക്കൂലെ.
ആ നിന്റെ ഫ്രണ്ടാണോ വെയിറ്റീതിരുന്നത് അതോ നീയാ വെയിറ്റീതിരുന്നെ.
ഞാന്
നീയാ?
ആ ഞാൻ നിന്നോട് ചോദിച്ചിലെ നിന്നോട് ചോദിച്ചിലെ ഫുഡ് കഴിക്കല് കഴിഞ്ഞാന്ന് ചോദി ച്ലെ അപ്പോ നീ പറഞ്ഞു ഇല്ലാ പറഞ്ഞു.
ഞാൻ വേറെ ആളാണേയ്.
ആരാണ്?
ഹ്ഹ്ഹ് എടാ ഞാൻ വേറാളാ നീയികൂട്ടത്തിലൊള്ള ആളാ ഞാൻ നീന്നീട്ട് കോണ്ടാക്ട് ഇല്ല.
ഇല്ല?
ഇല്ലാഹ്
ഇല്ല്യോ?
ഇല്ല്യ
അതെ അപ്പൊ റെഡി ആ അപ്പൊ ഓക്കെ. ന്നാ ഓക്കെ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആ അത് പിന്നെ ചോയിക്കാ ഉം
ഞാൻ നിന്നേറ്റ് ഒരു കോണ്ടാക് ടൂല്ല.
അതെ?
ഞാന് ഇവര് പറഞ്ഞിട്ട റീയണതാ. അപ്പൊ ഇവരോട് ഞാൻ ചോദിക്കാ ചെയ്യറ് ഈയ് ഫ്രീ ആണോ അതിലെ ഞാൻ ചോദിക്ക്
അതെ?
ആ
ആ ഞാന് എന്റടുത്ത് ചോദിച്ച് ചോദിച്ചാളാണെന്ന് വിചാരിച്ചു.
ഉം ചോദിച്ചാളല്ല ഞാൻ വേറാളാ. പക്ഷേ നിന്റെ ഫ്രണ്ടിനെ ഞാനാ? ഞാൻ സംസാരിച്ചിട്ട്ണ്ട് ഓഹ് ഹ്ഹ് സംസാരിച്ചിട്ട്ണ്ട്.
ആഹ് ആ ഫുഡൊക്കെ വെക്കാൻ ഇഷ്ടം ഇഷ്ട്ടാണ്ന്നൊക്കെ പറണ്ത് ആഹ് ആ
നിന്റെ ഫ്രണ്ടിനായിട്ട് ഞാൻ സംസാരീച്ചിട്ടുണ്ട്.
ഓ ഹോ ഓ ഓ ഓ ഓ ഓ അപ്പൊ എനിക്ക് മെസ്സേ ചോയിക്കാനാളെന്റെടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ലാ.
ഇല്ലാ ഇല്ലാ
ആഹ്
ആവോ എനിക്കറിയില്ല സംസാരിച്ച്ണ്ടാ?
എൻക്കറിയ ചോദിച്ചോക്ക്
ആഹ് ഞാനപ്പം ആരെടുത്താ സംസാരിക്ക്ണെ എന്ദോ സംസാരിക്ക്ണ്ടേയ് അറി
ഞാൻ ഇൻക്ക് സംസാരിക്കാൻ ഇഷ്ടാണ്.
ആഹ്
ആഹ് അപ്പൊ ഞാന് ഫ്രീയാവുമ്പോ ഞാൻ പറയണതാ
ആഹ്
ഞാൻ പിന്നെ പർഞ്ഞിലെ ഞാൻ തെരക്കായി. ഏഹ്
ആഹ് അവളെടുത്ത് പറയണന്നിലെ ഫ്രീ ആണോന്ന് ചോയിക്കാന്
ആഹ് മനസിലായില്ല
ഞാൻ ഞാൻ ഫ്രീ ഞാൻ ഫീയാണെന്ന് നീ അവളടുത്ത് ചോയ്ക്കാന്
ആഹ് ഞാൻ അങ്ങനെ ചോ ചെയ്യാ ചോയ്ക്കണെന്നാണോ അത് ഉദ്ദേശിച്ചേ ഞാൻ ചോയ്ക്കണന്നോ?
അല്ല ഇപ്പൊ എന്നോട് ഫ്രീ ആണോന്ന് ചോയിച്ച് റ്റിലെ എന്റെ വാട്സപ്പില് വാട്സപ്പിൽ എന്നോട് ചോയിച്ചിലേ ഫ്രീയാണോന്ന് ചോയിപ്പി ആഹ് അതാണ് പർച്ച് ചോയ്ച്ചേ അതാ ഞാൻ പർഞ്ഞെ
കേട്ന്ന്
ആഹ് അപ്പൊ നിനക്ക് ഡയറക്ട്ടായി ജോയിക്കായിരുന്നില്ലേ
അയ്ന്റെ അറക്റ്റ്ട് ചോയിക്കാന് ഡയറക്റ്റ് ആയിട്ട് ചോയിക്കായി ഞാൻ നിന്റെട്ട് കോണ്ടാക്ട് ഇല്ലല്ലോ
ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ ആഹ് അവളവിടെ?
ഇവിടെണ്ട്.
ഉണ്ടാ അവള സൗണ്ട അവള നില വിളിക്ക്ണ്
ഞാന് പൊർത്ക്ക് റൂമിന്റെ പൊർത്ത്ക്ക്.
അവടെ നലവിളിക്കണപ്പോ?
അടെ ഇവിടെ കൊറേ കുട്ടികൾ ഇങ്ങനെതുപോലെ കോളേജ്ട്ട് നടക്കുണോരുണ്ട് അവരായിരിക്കും.
ആഹ്
ആഹ്
അവളെന്തേയ്യ്ന്ന് അവള് ഫ്രീ ആനോ അതോ തെരക്കില?
അല്ല കോള
ഉം
കോളാണ് ഫ്രീയില്ലാന്ന് കോളാ.
കോളാണ്.
ആഹ്
ഓഹ് ഓഹ് ഓഹ് ഓഹ് അയക്കോട്ടെ അയക്കോട്ടെ ഉം ചായ ഒന്നും കുടിക്കില കുടിക്കില
ഇല്ല ഹേയ്
ഇല്ല ചായ കുടിക്കി ഞാൻ നാല് മണിക്ക് ഫുഡ് കയ്ച്
ഉച്ചക്കൽതേം രാവിൽത്തേകൂടി ഒരുമിച്ചു കഴിച്ചതാ.
ഞാന്
അപ്പൊ രാവിൽതേം ഉച്ചക്കൽത്തേക്കൂടെ ഒരുമിച്ച അതേ ഇൻക്കൊരു കാൾ വരനുണ്ട് ആഹ് ശരി